എല്ലോ
കേൾക്ക്ണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് ആ ഹ്എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഫുഡ് കഴിച്ച് മക്കളൊക്കെ ഒറങ്ങി ഞാൻ മാത്രിനി ഒറങ്ങാനുള്ളൂ ആ ഹ് ഉം ആഹ് ഹാ ഹാ ഏങ്ങനെ
എന്തായിരുന്നു ഫുഡൊക്കെ ഇണ്ടാക്കിയിരുന്നേ
ഫുഡ് സാധാ ചോറ് മത്തിക്കറിയിണ്ടായിരുന്നു ആഹ് ആഹ് എഗ്ഗും ഉണ്ടായിരുന്നു അതന്നെ പിന്നെ ഹസ്ബന്റ് ചപ്പാത്തി കഴിക്ക അതിക്കും മീൻകറിയായല്ലോന്ന് കരുതിയിട്ട്
ആടാ ഹസ്ബന്റെന്തെ ഷുഗറാെപ്പൊ കൊളസ്
അല്ല ഒന്നും കൊഴപ്പൊന്നുല്ല പഷേ അതിപ്പോ കൊറെയായി ഒര്അഞ്ചാറ് വർഷായിട്ട് രാത്രി ചപ്പാത്തിയാ കയിക്ക
ആണോ അയ് ശെരിയാ ചോറ് അധികം കൊറയ്ക്കുന്ന നല്ലത് അല്ലേ
അതന്നെ
എത്തപ്പത്
നല്ലത് ഉച്ചക്കൊക്കെ ചോറ് കഴിച്ചി ട്ട് പഷേ ഞമ്മക്ക് ആ ഞങ്ങക്ക് പിന്നെളുപ്പപണിയാണല്ലോന്നരുതീട്ടെ ചോറ് ഒന്നിച്ചട് വെച്ചതാലും
അതെ അതെ
പിന്നെ വേറെ കൊല്ലം ആഹ് ഉം
ചപ്പാത്തിയാകുമ്പോ പിന്നെ ഉച്ചക്ക് മാത്രം വെക്കലുള്ളൂ അല്ലേ
ആഹ ചപ്പാത്തിയെങ്ങനറിയ ഒര് നാല്സ്ത്തിനൊക്കെ ഒന്നിച്ച് പരത്തി വെക്കും
ആ നാല് ദിസ്ത്തിനൊക്കെ എന്നിട്ട് ഫ്രിഡ്ജിലെക്ക ചെയ്യാ
ആഹ ഫ്രിഡ്ജില് വെക്കും
എങ്ങനെ പാത്രത്തിലാക്കിയിട്ടപ്പൊ തമ്മില് ഒട്ടിപ്പിടിക്കൊന്നില്ല
ഇല്ലല്ല പാത്രത്തിലാക്കിയിട്ട് ശെരിക്കും മൂടി വെക്കണം ഞമ്മളത് കാറ്റൊന്നും തട്ടിക്കര്ത് ശരിക്ക് ഞാൻ പ്ലേറ്റിലിട്ടിട്ടന്നെ ശരിക്ക് മൂടി വെക്കും അപ്പൊ ഒരു കൊഴ
പ്ലേറ്റിലിട്ട് നമ്മള് പരത്തി വെച്ച് പരത്തി വെക്കല്ലേയ്യ
പക്ഷെ ഒട്ടിപ്പിക്കുന്നു നിട്ട ഇന്ന കൊറേ ആൾ ചോദിക്ക അപ്പ അത് ഒട്ടിപ്പിക്കൂല്ലേ
അതെ ഞങ്ങള്വ്ടെ രാത്രി രാവിലൊക്കെണ്ടാക്കി ബാക്കിണ്ടെങ്കില് വെക്കും പാത്രത്തിലാക്കി പിറ്റിയേന്ന് രാവിലെ മോന് മദ്രസിലെ ക്കൊക്കെ പോകുമ്പൊ പെട്ടന്ന് ചുട്ടൊടുക്കാല്ലോന്ന് വിചാരിച്ച് അപ്പ നോക്കുമ്പോ ന്നായിട്ട് ണ്ടാവും ങ്ങടൊന്നായിട്ട് ഉണ്ടാക്കി രണ്ടാമത് പരത്തും
അതില്ലേ ങ്ങളപ്പ അതെങ്ങനേണ് വാട്ടല്
മറ്റേ വെള്ളം പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്
അതന്നെ പച്ചവെള്ളം ഒഴിച്ചിടോ
അല്ല ചൂട് തിളപ്പിച്ച വെള്ളം
ആഹ ഞാനും അങ്ങനെ തന്നെ തിളപ്പിച്ച വെള്ളത്തില് ഉപ്പൂട്ട്ങ്ങാണ്ട് പിന്നെ അതില് കുഴച്ചെടുക്കല്ലേ
കുഴച്ചെടുക്ക പക്ഷെ നമ്മള് പത്തിരി അരിപ്പത്തിരിണ്ടാക്കുന്ന പോലെ വെള്ളത്തിലേക്ക് പൊടിയ്ടല്ല ചെയ്യാ പൊടിയിലേക് വെള്ളം ഒഴിച്ചിട്ട്
ആഹ പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യന്നേ ശരിക്ക് ആഹ ശരിക് വെള്ളം വേറാതെരു പാകത്തിനാക്കീട്ട് ശരിക്ക് കുഴച്ച് എന്താ പറയാ പരത്തി വെച്ചിട്ട് എന്റെതൊട്ടി പിടിക്കലില്ലട്ടോ
ഫ്രിഡ്ജില് വെക്കുമ്പോ ആ ഫ്രിഡ്ജിന്റെ ഉള്ളിത്തെ ആഹ ഒരു നനവ് തണപ്പിന്റെതും കൂടെ ആവുമ്പോ എങ്ങനെ വെച്ചാലും എന്ന് വെച്ചാലും തമ്മിൽ ഒട്ടിപ്പിടിക്കലുണ്ട്
ഉം ഞാൻ വെച്ചാലങ്ങനെ ഒട്ടപ്പിടിക്കലില്ല ഞ്ഞ് ഫ്രീസ് സർന്നെങ്ങാനും വെള്ളം അങ്ങനെ പോവലൊന്നുല്ല എങ്ങനെറിയ നമ്മള് അല്ലല്ല സാധാ സ്ഥലത്ത് ഞമ്മ ശരിക്കും മൂടി വെ ക്കാ മതി അയ്ന്റെ ഉള്ളിക് കാറ്റ് തട്ടരുത്
ഞാന് എന്ത്യ്യ അറിയോ ആഹ പ്ലാസ്റ്റിക്കിന്റെ നല്ലൊരു കണ്ടെയ്നറാ ഉം നല്ല മൂടിയൊക്കെള്ള ങ്ങട്ട് അതില് കവറ് വിരിച്ചിട്ട് പത്തിരി ചപ്പാത്തിയ പത്തിരിക്ക് പ്രശ്നണ്ടാവൂല ഏത് സാധ അരിപ്പത്തിരി അത് കുഴപ്പണ്ടാവൂലേ പക്ഷേ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാവല്ലോ ഗോതമ്പ് പൊടിണ്ട് ണ്ടാക്കണേ അത് ഞാന്
ഒന്നല്ലാതെഞ്ഞ് ഒന്ന് വെച്ചോകൊണ്ടു ഞാനൊന്ന് ഞാ എങ്ങന അറിയോ കുറച്ച് വീതിള്ള സാധാ പ്ലേറ്റ്ണ്ടല്ലോ കുറച്ച് വല്ല്യൊരു പ്ലേറ്റ്
സാധാ പ്ലേറ്റിലന്നെ വെക്ക
ആഹ ഞാൻ സാധാ ല്ലാസ ഞാൻ സാധാ പ്ലേറ്റില് കുറച്ച് വലിപ്പള്ള എന്താ പറയാ വീതിള്ള ഒരു പ്ലേറ്റില് ശരി കിട്ടങ്ങാണ്ട് അത് മൂടണ രൂപത്തിലുള്ളതിനേക്കാളും വലിയൊരു പാത്രം കൊണ്ടട് അടച്ചക്കും ആഹ ഒന്നും പറ്റൂല
അയ് ശരി എഹ
ഞാപ്പന്റെ വീട്ട്ക്ക് പോ ഞൻ എന്റെ വീട്ടക്ക് പോകുവാണെങ്കിലൊക്കെ ഞാൻ അങ്ങനെ പര്ത്തി വെച്ച് പോലന്നെയാണ്
ഏഹ അയി ശരി അപ്പൊ തോനെ പൊടി നമ്മള ഈ പരുത്തുമങ്ങൾ തോനെ പൊടി യൂസ് ചെയ്യലുണ്ടോ
എങ്ങനെ തോന്നെ പൊടി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പരത്താനുള്ള പൊടി യൂസ് ചെയ്യും അരിപ്പൊടിയട്ടല്ലേ പര ത്ത് ആ
അരിപ്പൊട്യാേണ്ടാ ഗോതമ്പ് ചപ്പാത്തി മ്മ ഗോതമ്പ് പൊട്യോണ്ടല്ലെ പര്ത്താ
ആഹ് ഞാനെ ഇന്റെത് ന്നാ അതാവും ഒട്ടി പിടിക്കാതെ ഞാൻ അരിപ്പൊട്യോണ്ടാണ് പരത്തല്
അത് ശെരി അതൊരു ഒരണ്ടാവാെല്ലോലേ അതായ്രിക്കുംന്നാ തമ്മിലൊട്ടാത്തെ
ആഹ് പക്ഷെ നല്ലൊര് ഒരാെന്നുല്ലട്ടോ ചപ്പാത്തി നമ്മള് പരത്ത്ണെ നല്ല സോഫ്റ്റാവും
എന്നാ അരിപ്പൊടി അങ്ങെനെ അരിപ്പൊട്യോണ്ട് പര്ത്തീട്ടായിരിക്കും ഒട്ടാതെ ഞ്ഞ അങ്ങനൊന്ന് ചെയ്തോ ക്കെണം
ആഹ് ഇങ്ങള് ചപ്പാത് ചപ്പാത്തി പൊടീന്നർഞ്ഞാ അല്ലെങ്കി തന്നെ ഫുൾ എന്താ നല്ല നൈസ് പൊടിയല്ലേ
ആഹ് അതെ അപ്പൊ അത് ഈ അയ് ഇതില്ള്ള ആ പൊടിയും കൂടെ നനയുമ്പോ ഒട്ടിപ്പിടിക്ക്ണതായിരിക്കും ആഹ്
പൊട്യോണ്ടാെന്ന് പരത്ത്യോക്കാേണ്ടു പക്ഷെ നല്ല സോഫ്റ്റാവുട്ടാെ ചപ്പാത്തി
ആണോ അത്ശെരി മഴക്കെണ്ടോ അവിടെ ഇവിടെ നല്ല മഴ പെയ്യ്ന്ന്ണ്ട്
ആഹ് പ്പ വ്ടെ നല്ല മഴല്ലട്ടോ ഇന്നലെ പകല് രാ ത്രി ഇന്ന് രാവിലെ ഇന്നുച്ചെക്ക് അങ്ങെനെക്കെ നല്ല മഴേയ്ര്ന്നു
ഇന്നലെക്കെ നല്ല മഴ ഇന്നലെ പൊർത്തെർങ്ങാനെ പറ്റിണ്ടായ്ര്
പറ്റീട്ട്ണ്ടായില്ല ഇല്ല രാത്രി നല്ല മഴേ ഉം ഉം പക്ഷെ ന്നില്ലാലേ ഇന്ന് ഉച്ചക്ക് ശേഷാെന്നുംല്ലല്ലോ
ഏഹ് ഇണ്ട് ഇന്ന് ഇന്ന് ഇവടെ മഴെന്നെ ചെർതായിട്ട് അപ്പളും ഇപ്പളൊക്കെ വെളിച്ചം വന്ന അപ്പ തന്നെ ഇര്ണ്ട് മൂടി വെൾ മഴ പെയ്ത് അപ്പളും നല്ല മഴ പെയ്യ്ണ്ട്
ആഹ് ആഹ് ഇന്നാ ഇവിടെന്നാ ഒര് നാല് മണിക്കേശം അങ്ങെനെ പെയ്ത്ട്ട്ല്ലാ
ആഹ് ആഹ് ത് രാവിലെ നേര്ത്തെ എഴ്ന്നേൽക്കൊക്കെ ചെയ്യോ
ഞാൻ രാവിലെ നേരെത്തെ എണീക്കും
ആണോ ഹസ്ബെൻ്റ് എപ്പെളാ പോവാ
ഹസ്ബന്റ് രാവിലെ നേരത്തെ എണീക്കും ന്നർഞ്ഞാ അട്ക്കളീക്ക് എപ്പളാ ആറരെക്കൊക്കേ ഞാ വെരാെള്ളു
അത് ശെരി
ആഹ് ഫോ ഫോണങ്ങെനെ എട്ക്കാെന്നുല്ലട്ടോ നിസ്കരിക്കാനും അങ്ങനെയെക്കെ പറയാം പറ്റൂല ന്നാലും ചോദിച്ചോണ്ട് പറ അങ്ങെനെ അങ്ങെനെണീക്കും
ബേം കയ്യോ പകല്
പകലോ
ആഹ് വീട്ടില് വീട്ടിലാരെക്കെ ഇങ്ങളൊറ്റക്കാള്ളെ
ഞങ്ങളൊറ്റെക്കെന്നെ ഒള്ളു
അത് ശെരി ഇങ്ങള് ങ്ങള് വേറെ വീട് ട്ത്ത് വന്നായ്ര്ക്കുംലേ അപ്പൊ വീട്ടിലെ പണികളൊക്കെ വേം കയ്യോ
ആഹ് വേം കഴിയോന്നർഞ്ഞാ ചെലെ ദിവസം വേം കഴിയും
ആറിനിക്കല്ലൊലേ ആക്കം പോലെ വേം പെട്ടെന്ന് വീട്
ആഹ് ആഹ് ച് ചെലെ ദിവസം പ്പം ഇന്നലെക്കെന്റെത് ഒരു പന്ത്രണ്ടായപ്പത്ത്‌ന് ഇന്റെ കുള്യൊക്കെ കഴിഞ്ഞ്ണ്‌ട്ടോ പക്ഷെ ഇന്ന് കഴിഞ്ഞിട്ട്ണ്ടായില്ല ഇന്ന്പ്പ ഞാനെപ്പെളാ മൂന്ന് മണിക്കൊക്കെ കുളിക്ക്ണത്
ഏഹ് അത്ശെരി ഒറ്റക്കായ ല്ലെല്ലേ
പ്പൊങ്ങെനെ ഫോണൊക്കെട്ത്ത് ങ്ങെനെ ഇരിക്കാണെങ്കി പിന്നെ ഞമ്മളെ ടൈമ് പോണെ അറീലാ
ആഹ് അതെ അതെ പിന്നെ ന്ന് ആഹ്
ആഹ് ആഹ്
മക്കളൊക്കെ
മക്കളൊക്കെ ഒറെങ്ങി മക്കളൊക്കെ സ്കൂളി പോവൂലേ
ആഹ് മക്കളൊക്കെ ചെറ്താണോ
ചെ ചെറ്താണ് ഒരാള് എട്ട്ല് ഒരാള് ആറ്ല് പിന്നെ ചെറിയ മോള്ണ്ട് മൂന്ന് വയസ്സായെ
ആഹ് എനിക്കുംഉണ്ട് മൂന്ന് വയസ്സായരു മോളുണ്ട് ന്നെ എട്ടാം ക്ലാസ് പടി മോനും രണ്ടാളാള്ളത്
ത് മോന് എട്ടാം ക്ലാസിലെന്നെയാണ് മോള് അയ്ന്റെ താഴൊരു മോള് കൂടിണ്ട് ആറാംക്ലസ്സില് ഉം ഉം പകല് എന്താ ഹസ്ബന്റും പോവും അപ്പൊ ഞാനും മോള് മാത്രേ ണ്ടാവുള്ളൂ
ആഹ് മോള അംഗൺവാടിയിലാക്കിണോ
അയ്ന് ഇ അംഗൽവാടി നമ്മള അടുത്തേല്ല എങ്ങനെ നട ന്ന് പോവാള്ള ദൂരൊല്ല വണ്ടിക്ക് പോയി അങ്ങനെ കൊടുന്നാക്കും കൊണ്ട്രോക്കെ വാണം
അത് ശ അതെ ഇവിടെ അതേ അവസ്തേൻ ങ്ങട് കൊണ്ടയാക്കല്ല്യ ഞാന് ആ ആഹ് മൂന്ന് വയസ്സായിട്ടൊള്ളൂ ഒരാഴ്ച്ച ആയിട്ടുള്ളൂ മൂന്നയസായിട്ട് പക്ഷേ കൊണ്ടയാക്കാൻപ ദൂരാണ് അംഗൻവാടി രണ്ട് അംഗൻവാടിണ്ട് ഞങ്ങളെ പഞ്ചായത്തില് പക്ഷെ ദൂരെന്ള്ളു
ഞമ്മളവിടെ മൂന്ന് അംഗൻവാടി ണ്ട്ട്ടോ പക്ഷെ ഒരേ ദൂരാണ് മൂന്ന് സ്ഥലതു അയ്ന്റെ ഒരു ഏകദേശം നടുലായിട്ടാണ് ഞങ്ങള വീട് അതാണ് പ്രശ്ന ഇന്നിട് ഞാൻ പറിം ചെയ്യും അയ് ത്തെ ഒന്നെങ്കിലും ഞമ്മൾ അടുത്ത് ണ്ടെങ്കി
മ ഞാങ്ങ ഞാ ങ്ങനെ പറയും ഇവിടെ അടുത്തൊക്കെ ഒരു അംഗൻവാടി വേണം പക്ഷെ പഞ് ഒരു പഞ്ചായത്തിൽ രണ്ടെണ്ണല്ലേ ണ്ടാവുള്ളൂ ഹ് ഇത് അവിടെ കൊണ്ട് പത്ത് മണിക്ക് അവിടെ കൊണ്ടയാക്കി തിരിചിങ്ങട് വന്ന മ്മളെ പണിയ്യുമ്പോത്തിന് പിന്നി കൊണ്ടുരാൻ പോവാനായി അപ്പൊ അയ്നെകാട്ട് നല്ല ഇവിടെ നിനോട്ടെ ചാരിക്കു
ആഹ് ചെലപ്പോ പണി കഴിയുല്ല പിന്ന അതിന്റെ മുമ്പ് പോണ്ടേറും ചെലപ്പോ
എടക്ക് അഹ് ശരിയാ ചില ദിവസങ്ങനേണ്
ആഹ് ചെലേസം അങ്ങനെണല്ലോ
അപ്പൊ അവള് കൊണ്ടോയിട്ടാല് നാണ് സ്കൂളിലൊക്കെ പോയി പരിചയം ആവണെങ്കില്ലേ കരച്ചിലക്കണ്ടാവും അങ്ങൻവാടിന്റെ മോന് പോയിണ്ടെര്ന്നു ആഹ്
പ് സംസാരം ഡിലെ ഡിലേ ആണ് എങ്ങനെ ച്ച ചലെ വേട്പ്പോ താ ന്ന്ള്ളത് കാന്നുള്ളത് താന്നാ പറയാ ആഹ് അങ്ങനെ ശരി ക്കൊരു ഡിലേ വരണ അപ്പ ങ്ങനെ പറയാ അംഗൻവാടിലൊക്കൊന്ന് കൊണ്ടാക്കാണെങ്കി ചെൽപ്പ സംസാരൊക്കെ ശരിക്ക് ക്ലിയർ ആയിര്ന്നേനെന്ന് ആഹ് ആഹ്
തീരൊറ്റക്ക് തിന്നേല്ലേ ഒരു സാധനം ല്ല
തിന്നൂല ഇവടി അതേ സ്ഥിതി വാരി കൊടുക്കണപ്പളും ഒന്നും തിന്നൂല
അങ്ങനെരുന്നു ങ്ങടെ അംഗൻവാടിൽ കൊണ്ടോയി ആ ടീച്ചർ ഇപ്പൊ റിട്ടേഡ് ആയ ങ്ങനെ പറയും അന്റെ മോനെ തിന്നാൻ പടി വിജിത്ത് ഞാനാണ് ട്ടോ അതൊന്നും തിന്നൂലഞ് അംഗൺവാടി പോയി പോയി കുട്ടിളെ കൂടെ കൂടി അങ്ങനെ തിന്ന് ഓന് സ്കൂളിൽ പോകുമ്പള് പ്രശ്നൊന്നുല്ലായിരുന്നു ഒരു കൊല്ല ഓനഅങ്ങവാടി പോയി അന്ന് പിന്നെ പോവാാൻ കഴിഞ്ഞിന്ന് കാരണോ ഒടിയിൽ കൂടി ഒക്കെ ഇങ്ങനെ പോവേയിരുന്ന് അന്ന് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടായിന് ഇപ്പ എല്ലാരും മതില കെട്ടിതാക്കിയപ്പോ അതൊക് ക്കെ മൊടങ്ങി ഇപ്പൊ പോണം പിന്നെ വണ്ടിക്കെ ള്ളോൽക്കൊക്കെ നടക്കും നമ്മള് പിന്നെ ഞാൻ വണ്ടി ഓടിക്കാത്തോണ്ട്
ആഹ് ആഹ് വണ്ടി ഓടിക്കൊ ഞാൻ വണ്ടി ഓടി
ഓടിക്കോ
ആഹ് ആഹ് ഞാൻ സ്കൂട്ടി ഓടിക്കും പക്ഷെ എന്താ വണ്ടി ഇത് രാവിലെ ഹസ്ബന്റ് പോവേയ് ഇൻക്ക് സ്വന്തയിട്ട് വണ്ടി ഇല്ല അതാണ് ള്ള പ്രശ്നം
സ്വന്തായിട്ട് വണ്ടി വേണം
ആഹ് സ്വന്തായിട്ട് വീട്ടിൽ ന്ന് വാണം
വീട്ടില് അതെ വീട്ടിലരു വണ്ടി ണ്ടെങ്കി പിന്നെ നമുക്ക് കൊണ്ടയാക്കൊക്കെ ചെയ്യാ നമ്മളവശ്യത്തിനൊക്കെ പൊറത്തൊക്കെ പോവാല്ലോ ഡ്രൈവി
ഒന്ന് ആഹ് ഇനി മോന് വാങ്ങിക്കൊടുക്കണം ശരിക്ക് അയ് ന് പതിനെട്ട് വയസാവാതെ വാങ്ങാനും പേടിയാണ് അയില് നിക്കാണ് പോ ആഹ്
എന്ത് ലൈസൻസ് ഒക്കെണ്ട ങ്ങക്ക്
ആഹ് ലൈസൻസ്ണ്ട് സ്കൂട്ടിന്റെണ്ട് കാറിനില്ലട്ടോ കാറ് പഠിച്ചില്ല അന്ന് ന്നോട് പഠിക്കാൻ പറഞ്ഞീന്ന് അപ്പന്ന് രണ്ടാമത്തെ മോള്
ട്ക്കാണ് നല്ലത ല്ലേ
അതെ ആ അതെ നി എന്താ അറിയോ നീ കാറെടുക്കാണെങ്കി ആദ്യം മുതലേ എല്ലാ പണിയും പിന്നിയും ചെയ്യണം
ആഹ് അത് ആഹ് അങ്ങനുണ്ട്
അങ്ങനുണ്ട് അതാണ് രണ്ടും കൂടി ഒന്നിച്ചാണെങ്കി അങ്ങനങ്ങ് പോകും ആഹ് അന്നെന്നോട് പറയൊക്കെ ചെയ് ത് ഞാൻ പിന്നെ ഈ ചെറിയ കുട്ടീനൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സ സമയം പോണ്ടേന്ന് എത്തീട്ടേ അതെ അ പറയണേക്കാട്ടോ ഒന്നൂടി എളുപ്പം കാറാണ്
ആഹ് അതെ നമ്മുക്കിപ്പോ മറ്റ് വീണുവോ ഏഹ് ഹ് ഹ് എനിക്ക് പേടിയാ ഓടിക്കെ കല്ല്യാണത്തിനൊക്കെ മുമ്പെയ പക്ഷെ ഇപ്പം മറന്ന് സംഭവം ഞാൻ ഹസ്ബൻ്റിനെ ക്കല്ല റോട്ടിലേക്ക് ഒന്നും കൊണ്ടാനും സമ്മയി പിന്നെ വിചാരിക്കും എന്തിന പഠിക്കുന്നേ വണ്ടി എടുത്ത് തരൂല്ല വണ്ടി ഓടിക്കാനും സമ്മയ്ക്കാത്ത ആൾക്കാരെ വീട്ടി എന്തിന വെറുതെ റിസ് സ്ക് എടുക്കണേച്ച് ഞാൻ പിന്നെ എങ്ങോട്ടും പോവാറില്ല
ആഹ് എന്നാ ആയ്ക്കോട്ട്ട്ടോ
ഓ ഓക്കെ ശെരി എന്നാ
ഓക്കെ